ഹലോ
കേൾക്കണണ്ടാ
ആഹ കേൾക്കണ്ടല്ലോ
ആണ്ട കേക്കണ്ട്
ഉ അങ്ങനെ സൗണ്ട് കുറച്ചാ പറയണേ ഹം
അ തീരല്ല
അല്ല കൊഴപ്പല്ല ആഹ സൗണ്ട് അടിഞ്ഞിട്ടുണ്ടോ
ആ ഉണ്ട്
അതെല്ലേ ആ കുഴപ്പില്ല കുഴപ്പില്ല കേട്ടോ
പിന്നെ എന്താണ് ആണ ബസന കഴിച്ചാ
ആഹ് ഭക്ഷണ ക ആ ഇങ്ങനെ ഇരിക്കരുന്നു നിങ്ങള് കഴിച്ചോ
കഴിച്ചിട്ടുണ്ട കഴിക്കാൻ വേണ്ടി നക്ക
അതെ എന്താ തൊണ്ടൊക്കെ എന്ത് പറ്റി
അഛ മ്മന്ത ദോഷി ചോന്നക്ക
അതെ മഴ
ആഹ മഴ ആ ആ മ പത്തിനണ്ടട്ട പ ഉം
ഇപ്പ എന്തെങ്കിലുമൊക്കെ പിടിച്ചിട്ടുണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര
ആ മാർ മാറി കിട്ടാന് ആഹ് മാറ്ണില്ല ങ്ങട്ട് അടെ മയണ്ടന്ന്?
ഇല്ലല്ല. അപ്പൊ രണ്ടു ദിവസായിട്ട് ഭയങ്കരാ യിറ്റ് വെയിലാ. മയൊക്കെ എവിടോ പോയി തോന്ന്ണ്ട്.
ഹാ ഇവിടെ അങ്ങൻതന്നെ വെയ്ലെന്നെണ്. കാലാവസ്ഥന മാറുമ്പോ നമ് ക്കസുഖം വരു റിം.
ആ അതെ അതെ. അതായിരിക്കും. പക്ഷെ മാറി കിട്ടാഞാ ഭയങ്കര പാട ചൊമെയെക്കാവുമ്പഴേ.
ആഹ് ചൊമാവുമ്പോ മാറി ആഹ് ഒര് സൊഖന്നെ സംസാരിക്കാനൊന്നും കഴിയേ ല്ല.
അതെ ആഹ് ചുമക്ണ്ടല്ലേ. എൻ്റെ ഫ്രണ്ടിനും അതേപോലെന്നെയിര്ന്ന് ഇപ്പൊ കൊറേ ആയി തൊടങ്ങീട്ട് മാറിയിട്ടേല്ല. രാത്രിയാവുമ്പഴാ ഇതൊക്കെ ഊക്ക് കൂടി വരാ.
കൂടുതലാ. അത് ഭയങ്കര കെത്യേടാ കെടക്കുമ്പളൊക്കെന്തോര് ഇതാണെന്ന് അറിയൊ.
ആഹ ശരിക്ക ഉറങ്ങാനൊന്നും കഴിയൂല ല്ലലേ
ഇല്ലല്ല മക്കളൊക്കെ എന്തിയെ
മക്കളൊക്കെ സ്കൂള് പോയി ഇപ്പം പിന്നെ വെക്കേഷനൊക്കെ കഴിഞ്ഞോണ്ട് സ്കൂളൊക്കെ തുറന്നോണ്ട് ഇപ്പ സുഖാണ് രാവിലെ തൊട്ട് രാവിലെട് പോയി കഴിഞ്ഞ പിന്നെ വൈകുന്നേംല്ലേ വരുള്ളൂ
ആഹ എത്ര മക്കള്ണ്ട്
രണ്ടാള്
രണ്ടാളോ എന്തിന പഠിക്കണെ
ആ ഒരാള് മൂന്നാം ക്ലാസ്സിലും ഒരാള് ഒന്നാം ക്ലാസ്സിലും
എ പ്പ ചേർത്തതേക്കാരം ലെ
ആ ചെ ത്തിയതാ അപ്പങ്ങ ഇരിക്കായിരുന്നു ചോ ഡോക്ടറെ കാണിച്ചില്ലേ ചൊമക്ക്
ആ കാണ്ച്ചു മരുന്നുണ്ട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ന്നാലുആണ്ട് കൊറഞ്ഞ് കിട്ട്ണ്ല്ലടി പന്ന്
ആ
കുളി ആ കുളില്ല പുളിഴിഞ്ഞഞ് വന്നാ പിന്നെ പറയും വേണ്ട അത് തലമുടിള ഉണങ്ങള തന്നെയക്കരുന്നു പിന്നൊന്ന് തലുടി ഉണ ഉം തലമുടിയൊണങ്ങനെന്നെ
അതെലേ അല് പെട്ടന്ന് സുഖവട്ടെ
ഉം
ക്ക് എന്താ പറയാ അപ്പൊ മക്കളു ന്തൊക്കെണ്ടാവൂലേ വീട്ടിൽ പണികളൊക്കെകൂടെ ആക്പോ നമ്മക്ക് എന്തങ്കിലും റസ്റ്റ് എടുാനും കാര്യങ്ങ ഒന്നും കഴിയൂലല്ലോ
ഇല്ലല്ല എവിടെ കയ്ണു മക്കളും ചെറുത് ചെറുതങ്ങനവാടി പോയിക്കണ് കണ്ടാമുക്ക് സ്കൂ ട്ടാം ക്ലാസിലാണ് മോളൊപ്പൊ പ്ലസ്റ്റു കഴിഞ്ഞു
ഓ അ ശെരി എന്താ പറയാ പ്പൊ അവര്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുപ്പൊ പിന്നെ നമുക്ക്ങ്ങനെ കിടക്കാനും കഴിയൂല അവരെ പറഞ്ഞേക്കണ്ടേ ഉം പിന്നെ മക്കൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻ ഞമ്മൾ
ആ ഓ അവര്താണ് ഇന്നെ മഞ്ഞിന് നമ്മുക്ക് കൊ താങ്ങാൻ കഴിയാത്തത്
ആ അതെ അവർക്കുണ്ടായി കഴിഞ്ഞാ നമ്മള് എങ്ങനെ
ഹസ്ബൻഡ എന്തി മനസ്സിലായോ
ഇല്ലല്ല ആള് എന്താ പറയാ
വിദേശത്ത ആോ പക്ഷ ആഹ ജോലില്ല
ആൾക്ക ഉച്ചരെേ ഉള്ളൂ അപ്പൊ അത് കഴിഞ്ഞാലല് ആള് പിന്നെ ഫ്രീ ആ ആള ഇവിടെ ഉണ്ട് അങ്ങനെ പിന്നെ ഞാനിവിടെ ഇപ്പം മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ഫ്രീ ആണ് വെറുതെ ഇരിക്കുക ഫോണില് തോണ്ടി സമയം വെറതെ കളയാണ് വേസ്റ്റ് ആുകയ സത്യ പറഞ്ഞ എന്തെങ്കിലൊക്ക ഒരു ജോലി ഉണ്ടെങ്കിൽ
ആഹ ആഹ
നമുക്ക് എന്തെലും ഒരു ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരുന്നു
ആഹ തൈമ്മ അങ്ങനെ പോയി കിട്ടുവല്ലോല്ലേ തയ്യല തയ്യല നോക്ക കൂടന്ന്
എനിക്ക് തയ്ക്കാനൊക്കെ അറിയ പക്ഷെ ഞാൻ പൊതുവേ ആരന്നും വാങ്ങാറില്ല ഞറെ തക്കുള്ളത് മാത്രം തയ്ക്കും
ആഹ
ഉ എനിക്ക് പൊതുവേന്നെ പുൊറത്തൊക്ക അടിച്ചു കൊടുക്കൂല എ മക്കളത് ആ മക്കൾക്കും ഞാൻ അങ്ങനെ ത ക്കാറൊന്നുമല്ല എനി മടിയാ ഞാൻ എനിക്ക് എങ്ങനെ തയ്ക്കും ഞാന അങ്ങനെ ഡ്രസ്സ് എങ്ങനെ അടിക്കും എനിക്കുള്ള സഠിക്കും അങ്ങനെ ഇപ്പോൾ പിന്നെ എന്താ പറയുക കുറച്ച് എന്താ പറയാ പ്രഗ്നന്റ് ഒക്കെയൊണ്ട് ഇപ്പോ അങ്ങനെ അടിക്കാവൻ ഒരു ബുദ്ധിമുട്ടാണ് മൂന്നാമത്തെ തട
അത്രയും
ഏഴു അസം കയ്യാനായി
മാഷാ
ആ അപ്പോോ അതുകൊണ്ടിപ്പ ഞാൻ ഇരിക്കലില്ല സത്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല മെഷീന് ഫാഷൻ മേക്കറാ അടിക്കൻ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ എന്നാലും ഇങ്ങനെ കൊറ നേര ങ്ങെ നമ്മൾ തറച്ചിരിക്കുമ്പോഴേ
ആ അപ്പത്
ആ നട്ടെല്ലിന്ന് ഭയങ്കര വേദനയാ അപ്പൊ ഞാൻ അടിക്കലില്ലപ്പോ
ആ
അത് മല് ഇരിക്കാൻ അങ്ങനൊരു മൂഡില്ല പക്ഷെ വെർ തേ നമ്മള് വെറ്തേ സമയംങ്ങനെ പോ ഫോണില് നോ ക്കിരുന്നാലിപ്പൊ പണിണ്ട് രാവിലെപ്പെന്തായാലും ഫോണ് ഞാന് കാണാത്ത എവിടെയെങ്കിലും വെക്കും കാരണം ന്താച്ചാ ഫോൺ എടുത്തു നോക്കി കഴിഞ്ഞാല് പിന്നെ ആ ടൈം അങ്ങനേണ്ട് വേസ്റ്റാവോലാേ ഒര് വീഡിയോ കണ്ട് പിന്നെ അത് സ്ക്രോളെയ്ത് സ്ക്രോളെയ്ത് അങ്ങനെ ചെലപ്പോ അങ്ങനെ ടൈമ് പോവും അപ്പൊ അതിനേക്കാളും നല്ലത് ഫോൺ എവിടെയെങ്കിലും കാണാത്തോട്ത്ത് മാ റ്റി വെച്ചാല് നെറ്റ് ഓഫാക്കി മാറ്റിവെച്ചാ പിന്നെ വല്യ പ്രശ്നല്ല്യ രാവിലെ ഒരു ഭയങ്കര ത്ര ഇങ്ങട്ട് ഓടിയാലും ഇങ്ങട്ട് തീരൂലല്ലോ മക്കളെ ഇങ്ങനെ ആ രാവിലെ ഒരു ഓട്ടപ്പാച്ചിലാ
ഉം
ആ ഒരു ആ ഒരു സമയം പറയണ് അപ്പൊങ്ങനെ പക്ഷെ പോയി കഴിഞ്ഞാ പിന്നെ ഫ്രീ ആണ് അപ്പോക്കും നമ്മളെ പണി ഒതുങ്ങി കഴിയും
പിന്നെ ഫ്രീയായി
ആ അ അതെ പ്പം ഞായറായ്ച്ചെക്കെ ആണെങ്കിൽ നമ്ക്ക് ഭയങ്കര ഇതാണ് പിന്നെ ഇപ്പം എന്തേലും ഫംഗഷനാെക്കെ ഇണ്ടെങ്കി നമ്മള് ആ ഓക്കെ നമുക്ക് ചോറും ക റിയൊന്നും ഉണ്ടാക്കേണ്ടി വരൂല ഇപ്പ ഫംഗ്ഷനവുമ്പോ മ്മള് അയ്ന് മാറ്റിഒരുങ്ങി പോവുള്ളു പക്ഷെ അല്ലാത്ത ദിവസങ്ങൾല് ഇപ്പ നമ്മള് ഞായാഴ്ച്ചങ്ങനെ വന്ന് കയ്ഞ്ഞാല് ഫുഡ്‌ ഓകെ ചെലപ്പോ അപ്പം നേരം വേകും അപ്പം നമ്മൾ വിചാരിക്കുംങ്ങനെ നെയ്ച്ചോറ് പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചരിച്ചിട്ട് അപ്പ ആഹ് അത് ആഹ് സമയത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിക്കും ല്ലെ അങ്ങനെ നേരം കഴിയും അന്ന് അന്നൊരു എല്ലാത്തിനും ഒരു ഒരു നേരം വൈകും
അഴുകൂകൊണ്ടാണ് ശരിയാണ്
അല്ലാതെ ഇപ്പോ തിങ്ങള് തൊട്ട് വെള്ളി വരെ സത്യം പറഞ്ഞാല് ഒരു പത്ത് മണിയാവുമ്പോ ഫുള് ഫ്രീ ആയിട്ട് പിന്നെ സത്യം പറഞ്ഞാൽ പിന്നെ മക്കള് വരുന്ന വരെ നമ്മള് ഫ്രീ ആയിരിക്കും
ആഹ് പിന്നെ അവര് വന്ന് കഴിഞ്ഞാനാണ്
ആഹ് പിന്നെ രാത്രി ആവുമ്പോ പിന്നെ വായിക്കാനായി ക്കാനൊക്കെപ്പോ മക്കൾക്ക് കൊറേ ഉണ്ടല്ലോ അതിങ്ങന്നെ ഫോണിലുംകൂടെ വി ടെയും ചെയ്യും അപ്പൊ പിന്നെ ആഹ് നല്ല ബുദ്ധിമുട്ട ആഹ് വിട്ടൊടുക്കയും ചെയ്യും അത് ഒരാളത് നോക്കുമ്പോക്ക അടുത്ത ആള് ഞാൻ വിടട്ടെ അപ്പൊ വോയിസ് വിടാനുണ്ടാവും അതിലുള്ളത് എഴുതി എടുക്കാനുണ്ടാവും ഓക്കകൂടായിട്ട് ഒരു ഭയങ്കര പ്രശ്നായിരിക്കും ആഹ് സമയം എരിവിന്റെ ആഹ് സമയം അതിന്റെ ഇടയിൽ നമ്മ നമ്മള് ഓുകയാണെങ്കിൽ ഓതുകയാണങ്കിൽ കുറാനോ അങ്ങനെന്തേലും ഓതുകയാണങ്കിൽ അതിന്റെ ഇടയിൽ അവര് വന്നിറ്റ് അതിനെ പറ്റി ആയിന്റെടയില്ല് ആഹ് വോയിസ്‌ വിട ട്ടെ ഓ ഇത് എന്താണ് അതെന്താണ് നമ്മുക്ക് ഒരു ഒരു കോൺസെൻട്രേഷൻ കിട്ടൂല ഒന്നിലും
മദ്രസും ഇല്ലേ ഇപ്പൊ
ആഹ് മദ്രസും ഉണ്ട് മദ്രസിലാണെങ്കിൽ കുറേ പഠിക്കൻ പഠിക്കാനും ഉണ്ടല്ലോ
ആഹ മദ്രസയിൽ എത്രയില
മദ്രസില് ഒ മൂന്നാം മൂന്നാം ക്ലാസ് പഠിക്കുന്നോളു നാലാം ക്ലാസ്സില് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നോൻ രണ്ടാംക്ലാസ്സിൽ ആ ആ വലുത് മോൾ രണ്ടാമത്തത് മോൻ
ആ
അങ്ങനെ
താ മക്കക്കിഷ്
ആ നല്ലോണം പഠിക്കാൻയിണ്ട് അതൊക്കെ ഇപ്പോ ബേസിക്ക് ആവുമ്പോ നമുക്ക് കൊറച്ചൊക്കെ കഴിഞ്ഞാ നമുക്കൊന്ന് ഒപ്പം ഇരിക്കുമൊന്നും വേണ്ട പക്ഷേ ഇപ്പ നമ്മൾ ഒ ഓലെ കൂടെ ഒപ്പ ഇരുന്നല്ലെങ്കിൽ ഒക്കെ മറന്നു പോവുകയും ചെയ്യും ആ സ്ഥിരായി റ്റ് നമ്മൾ വായിച്ചിട്ട് മൂതായിട്ടൊന്നും ഇല്ലെങ്കിൽ അക്ഷ രങ്ങള് വരെേ മറന്നുപോകും
ആ മറന്ന് പോവുന്നുണ്ട് നമ്മളൊന്നും പഠിച്ചിട്ടില്ല ക്കക്ക്
അതെ അപ്പം എന്താ പറയാ ഇപ്പോലെ ബ്രെയിൻ ഒക്കെ നല്ല ഡെവല്പ്പ് ചെയ്യണ സമയല്ലേ ബേസിക് ആയിട്ടുള്ള ഈ സമയം അപ്പൊ പിന്നെ അത്മല് ഇങ്ങനെ കുത്തിരിക്കും പക്ഷെ എന്നാലും നമുക്ക് ടെൻഷനാ ഇപ്പം രണ്ടു പേരും കൂടെ ആവുമ്പോ ഇനി ഇപ്പോ കുറച്ചൊക്കെ കഴിഞ്ഞ ഇനി എന്താവും എന്നൊക്കെ നമുക്ക് ടെൻഷൻ ആകും
ആ ഇനിയിപ്പൊ പ്രസവൊക്കെ ആകുമ്പോ ഭയങ്കര ഗതികേടാണന്ന് പ്രസവത്തിനൊക്കെ ആവുമ്പോ പ്രസവോക്കെ ആവുമ്പൊളേ
ആ അതെ ആ സമയത്ത് നമുക്ക് പിന്നെ പിന്നെ ഇപ്പൊ നിനക്ക് സത്യംപറഞ്ഞാൽ എനിക്ക് അവരെ ശ്രദ്ധിക്കാൻ നല്ലോണ്ണം കഴിയ്ണുണ്ട് നമ്മള് ഫ്രീയാണ് അപ്പൊ പിന്നെ വല്യ കുഴപ്പല്ല പക്ഷെ ഇതുവരെ അങ്ങനെയായിരുന്നു പക്ഷെ ഇനിയിപ്പോ ആ ആ നമുക്ക് അങ്ങനെ ഒരു ടെൻഷനൊക്കെ വരുവല്ലോ അപ്പൊൻക്ക് അത് ആലോചിച്ച് ആലോ ക്കുമ്പോ തന്നെ ഭയങ്കര ടെൻഷനാ കാരണം മക്കളെ പടി പടി ക്കിണ കാര്യാണ് നമുക്കിപ്പം ഇവിടെ നിർത്തിപ്പോയാലും ഹസ്ബൻഡിന്റെ പെങ്ങളൊക്കെ നല്ലോണം നോക്കും ക്കും പക്ഷെ എന്നാ കൂടീറ്റ് നമക്ക് അവരോട് പറയണേ നൊക്കെ ഒരു ലിമി ടിസ്റ്റേഷൻ ഉണ്ടാവുവല്ലോ
ആ മൂ അത്ശരിയാണ്
ആ നമ്മളിപ്പോ ഒരാളോട് ഇങ്ങനെ കമ്പലെയ്തിട്ട് നിങ്ങളാ ആത് അതൊന്നും ചെയ് ട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്ട്ടോന്ന് നമുക്ക് ഒരു ദിവസോ രണ്ട് ദിവസോല്ലല്ലോ അപ്പ നമ്മളിങ്ങന കൊറച്ച് ദിവസംങ്ങനെ നമ്മള് വീട്ട് പോയിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞ അവർക്ക് അങ്ങനത്തൊരു പ്രശ്നേയില്ലട്ടോ അവളങ്ങനൊരു അങ്ങനെ വിചാരി രിക്കണ ഒരാളേയല്ല
ഉം ഉം എമക്ക് ഉം ഉം ഉം കല്ല്യാണം കഴിഞ്ഞിട്ടെന്യ
ആ കല്യാണം കൈ ആ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അവള് പഴയ ഹസ്ബന്റൂടേ ഇല്ല അപ്പം പഠിക്കാണ്
നാടോ ഇവിടത്തന്നെ അയിക്കാരുന്നല്ലേയ
ആഹ് അപ്പൊ അവള് ഇവിടെ ഉണ്ടാവും അപ്പൊ അവള് നല്ലോണം നോക്കും മക്കളെയൊക്കെ നല്ലോണം നോക്കും
ഉം
ആ
പിന്നെന്താണ് ട്ട് പിന്നെ ഫുഡെ ഫുഡ് കഴിക്കാന് ആയിട്ടുണ്ടാവുലല്ലേ
ട്ടില്യ ഓരോരുത്തര് വര്ന്നൊ നിങ്ങൾ ഉപ്പുണ്ടേയിതില്ല് വരുന്നുള്ളു പിന്നെ മൂ
അയ്ശരി പിന്നെന്താന്നിട്ട് അപ്പ അത്രയും വൈകുവോ ഫുഡെയ്ക്കാൻ ആ എന്നാ എന്തേലും റസ്റ്റ് ക്കെ അസുഖൊക്കെ മാറട്ടെ ട്ടോ
എന്നായിക്കോട്ടെ എന്ന ശെരി ആയിലേ ഓക്കെ മൂ